ഹലോ ആഹ് എവിടെണ്?
എന്താ നല്ല വർത്തനം ഞാന് വീട്ടിലാ ഇള്ളെ
എന്താ പണി?
കാര്യായിട്ട് പണിന്നുല്ല
എന്താ പണി?
കാര്യായിട്ട് പണിന്നുല്ല ഒറങ്ങാൻ നിക്കാണ്
അത്ശെരി
ഓ ഇജ്ജ് എവ്ടെ ട്രിപ്പിലാണെന്ന് പറിണെട്ടു
ഞാൻ ട്രിപ്പ് പോയാലോന്ന് ആലോയ്ക്ക ട്രിപ്പ് പോയിട്ടില്ല എവ്ട്ക്ക പോവ ഒരു വൺഡെ പിടിച്ചാലോ?
എവ്ട്ക്കാ പോണെ?
എവ്ട്ക്കാ പോവാ? അന്റെ അടു വൺണ്ടേ പോയി വെരണം വൺണ്ടേ കൊണ്ട് പോയി വെര
വൺഡേ പോകാൻ പറ്റിയ സ്ഥലാണ് ഊട്ടി
ഈ ക്ലൈമറ്റ് അനുസരിച്ച് പോണം
ക്ലൈമറ്റ് അനുസരിച്ച് പോകാൻ പറ്റിയതാണ് ഊട്ടി
ഊട്ടിയാ
എന്തെ അറിയോ
ആഹ്
രാവിലെ ഒരു മൂന്ന് മണി സമയത്ത് കാലത്ത് മൂന്ന് മണി സമയത്ത് എറങ്ങിക്കോ ന്നാലണക്കൊരു അഞ്ചു, ഏഴ് മണി ആവുമ്പോ‌ക്കിന് ഊട്ടി എത്താ
ഊട്ടി കറക്റ്റ് സ്പേ സ്ഥലോടെണ്?
സംസ്ഥാനത്ത് വെരും
തമിനാട് സ്ഥലത്താണ് അവിടെണ് കേരളം വിട്ട്ട്ട്ണ്ട് ല്ലേ
ഒഹ് ഏഹ് പോ പോകാണെങ്കില് ഇയ്യ് നിലമ്പൂര് വഴി നാട് കാണി ചുരം കയറി അങ്ങനെ പോയാ മതി ഗൂഡല്ലൂര് വഴി
അഹ് ആഹ് ഞാനാണെങ്കി ഒരു ബൈക്ക് ക്ക്മ്മെ ഇങ്ങനെ പോയാലോന്ന്ങ്ങനെ ആലോയ്ക്കാണ് ഇപ്പോ എതായാലും ഒന്ന്
ആഹ് ഇഞ് ഒറ്റക്കാണെങ്കി ബൈക്കില് പോക മൂന്നാ
അങ്ങനെ ഇതിങ്ങനെ ഇങ്ങനെ ഈ എന്താ പറയാ മല്ലേതോ ഒരു നമ്മളെ കേരളത്തിലുള്ള സ്ഥലം തന്നെണ് അത് മറ്റേ അത് മറ്റേ മസന കുടി വഴി ആഹ് ഒരു യാത്ര അതല്ലേ
അതൊക്കെ ഊട്ടില് പെട്ടു വൺഡേ ട്രിപ്പ് ഒരു ദിവസത്തിന് താങ്കൾക്ക് ട്രിപ്പ് പോകാൻ പറ്റിയ സ്ഥലം ഒന്ന് ഊട്ടിണ്ട്, രണ്ടാമത് വാൽപ്പാറണ്ട് വാൽപ്പാറ ആണെങ്കില്
വാൽപ്പാറ പോയിക്ക്ണ് വാൽപ്പാറ ഞാൻ പോയിണ് ആഹ് ആഹ്
വാൽപാറ ഒന്നും കൂടി നമുക്ക് എന്ത് ചെയ്യാം ഭയങ്കര ആസ്വാദകരമായി പോകാൻ പറ്റും
ആഹ് അഹ് ഞാൻ പോയിക്ക്ണ് അത് അടിപൊടി സ്ഥലാണ്.
പാലക്കാട് വഴി അങ്ങനെ കേറിയാല് പാലക്കാട് പോയി അങ്ങനെ കൊല്ലങ്കോട് വഴി ഒക്കെ ഇങ്ങനെ കേറി പോയിട്ട്.
ആഹ് അന്ന് ഞങ്ങള് പോയത് ഞങ്ങള് നാലാൾക്കാര് പോയത് അത് രാവി ലെ രാവിലെ പോയി ഒര് അതി രാവിലെ മൂന്ന് മണി. ആ സമയത്ത് ഞങ്ങള് രാവിലെ ഓഹ് മസ്റ്റ് ട്രൈയാണ്. പിന്നെ അന്ന് അങ്ങനെ അവിടെ എത്തിയത് എപ്പളാന്ന് വെച്ചാല് ആ എത്തി നേരത്തെ കാലത്തെ എത്തീക്ക്ണ് ഞങ്ങള്
ഏഹ്
ഞങ്ങള് കാറിലാണ് ബൈക്ക്മ്മല പോയത്
ഉം ആഹ് വാൽപ്പാറ ഒരിക്കലും വാൽപ്പാറ ഒരിക്കലും കാറിൽ പോകരുത് കാരണം വാൽപ്പാറ എന്നുള്ളത് നമ്മൾ എറങ്ങി കാണാൻ പറ്റിയ സ്ഥലം വാൽപ്പാറയിലില്ല ഫുൾ നമ്മൾ ഏഹ് നമ്മളെ വഴിയിൽ എന്ത് ചെയ്യാൻള്ള എന്താ ആസ്വദിക്കാള്ള വഴി ആസ്വദി ക്കാന്നുള്ളൊരു എന്റർടൈൻമെന്റ് ആണ് എവിടെ ഉള്ളത് വാൽപാറ റൂട്ട്ലിള്ളത് വാൽപ്പാറ കൂടെ അങ്ങനെ പോയിട്ട് ആതിരപ്പള്ളി വഴി എറണാകുളം ടച്ച് ചെയ്ത് ഇങ്ങനെ വരാണെങ്കില്
ആഹ് തിരിച്ച് വരുമ്പളാണ് ആതിരപ്പ ആതിരപ്പള്ളി എന്ന് പറയുന്നത്
വളരെ ഗംഭീരമായ ഒരു അനുഭവായിരിക്കും അത്
ആഹ് അതന്നെ നമ്മളൊക്കെ അതാ പറഞ്ഞ സ്ഥലം മണ
മറ്റൊരു മറ്റൊരു മറ്റൊരു ഇതാണ് മണ്ണാർക്കാട് ഫുള്ള് കറങ്ങാ എന്നുള്ളത് മണ്ണാർക്കാട് ഏകദേശം രാവിലെ ഒരു അഞ്ച് മണി സമയം ആവുമ്പയേക്കിന് മണ്ണാർക്കാട് അട്ടപ്പാടി ചുരം കേറിയാല് അട്ടപ്പാടി ജെല്ലിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലണ്ട് അവിടെ ഒരു ആറ് മണിക്ക് കേറി ഏഴ് മണി എട്ട് മണി ആവുമ്പയേക്കിന് അവിടെ നല്ലൊരു ക്ലൈമറ്റ് ഉണ്ട് അവിടെ
ഉം
മലകളൊക്കെ കാണാൻ പറ്റിയ തമിഴ്നാടിൻ്റെ ബോർഡറും അതുപോലെ കാറ്റാടി യന്ത്രങ്ങളൊക്കെ മേലെന്നാലും കാണ് ണ നല്ലൊരു അതിർവരമ്പാണ് തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും ഒരു അതിർവരമ്പാണ് അട്ടപാടിന്നുള്ളത് അത് അത് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഈ അത് കണ്ടിറങ്ങിയിട്ട് പിന്നെ മണ്ണാർക്കാട് കഴിഞ്ഞ് പാലക്കാട് പോവാ പാലക്കാട് കൊല്ലംങ്കോട് നല്ലൊരു ഗ്രാമ ഭംഗിയൊക്കെ കണ്ട് ഏഹ് അതുപോലെ അത് കഴിഞ്ഞ് നെല്ലിയാമ്പതി പോയി തിരിച്ച് മലമ്പുഴ തിരിച്ച് വന്ന് മലമ്പുയയുടെ ഡാമിന്റെ പിന്നിലായിട്ടൊരു സ്ഥലണ്ട് അത് കണ്ട് തിരിച്ച് മണ്ണാർക്കാട്ടേക്ക് തന്നെ വന്ന് മണ്ണാർക്കാട് ഏഹ് തത്യേങ്ങലന്ന് പറഞ്ഞ സ്ഥലണ്ട്
ഉം ഉം
അവിടെ പണ്ട് ബ്രിട്ടീഷുകാരൊക്കെ ഏഹ് ഉപയോഗിച്ചിരുന്ന അവർ താമസിച്ചിരുന്ന കല്ല് കൊണ്ട് കരിങ്കല്ല് കൊണ്ട് നിർമിച്ച കൊറച്ച് വീടുകളും അവരുടെ കൊറച്ച് ഫാക്ടറിയും കാര്യങ്ങളൊക്കെണ്ട്
ഉം ഉം ഉം
ഏഹ് കാടുമായി ബന്ധിപ്പിച്ച് കെടക്കണ സ്ഥലാണ്
ഉം ഉം ഉം
അവിടെക്ക് കയറാൻ അതിർ വരുമ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ നമ്മുക്ക് ഏഹ് കയറാൻ സാധിക്കും
ആഹ്
അത് കഴിഞ്ഞ ഏഹ് തേങ്ങലം തന്നെ ഒരു തോടുണ്ട് അവിടെ സ്ഥിരമായി മൃഗങ്ങളൊക്കെ ഇറങ്ങണ സ്ഥലമാണെങ്കിൽ പോലും ഈ ഒരു അന്തരീക്ഷത്തിൽ പോകാൻ പറ്റിയ സ്ഥലമാണ് ഈ ക്ലൈമറ്റ് അടിപൊളിയാണ് അവിടെ
ആഹ് ഈ ഒരു വെതറ്
ആഹ് ആഹ് പിന്നെ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ത തേങ്ങലേന്ന് തന്നെ ഒരു ഏഹ് കടൽത്തീരം പോലെ നിർമ്മിതമായ ഒരു സ്ഥലം ഉണ്ട് അത് കഴിഞ്ഞ് പ്രളയത്തിൽ ഉണ്ടായ ഒരു സ്ഥലമാണ് പുഴ വരുന്ന വഴി മാറി സഞ്ചരിച്ച് ആഹ് പുഴ പണ്ട് ഉണ്ടായിരുന്ന സ്ഥലത്ത് മണ്ണിൽ ഏഹ് കുനിഞ്ഞു കൂടിയിട്ടൊരു ഏതുപോലെ കടൽത്തീരം പോലെ എന്താ പ്രകൃതിയ നിർമ്മിതമായ ഒരു സ്ഥലമാണ് അതും കാണാൻ ഭയങ്കര എന്താണ് ആസ്വാദകരമാണ് അത് കഴിഞ്ഞ് കാഞ്ഞിരപ്പോയ കാഞ്ഞിരപ്പൊഴ ഇട് ഇരുമ്പകച്ചോലാന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നാല് ഏകദേശം ഒരു സ്വിറ്റ്സർലാൻഡ് വൈബ് കിട്ടുന്ന ഒരു വൈകുന്നേരം നമ്മുക്ക് ആസ്വദിക്കാൻ പറ്റിയ ഒരു ചായക്കെ ഉണ്ടാക്കി കഴിച്ച് അല്ലങ്കി ഒരു കപ്പിൾസ് വൈബ് കിട്ടണ സ്ഥലാണ് താങ്കൾക്കും വൈഫിനും വേണെങ്കി വരാവുന്നതാണ്
ആഹ് ആഹ് അങ്ങനെ
അങ്ങനെ
ഞാൻ പിന്നെ ഇപ്പൊ ഞാൻ ട്രെൻഡിങ്ങായ ഒരു സ്ഥലം കേട്ടീരുന്ന് ഇങ്ങനെ മലക്കപ്പാറാന്ന് പറഞ്ഞ സ്ഥലം
ഓ മലക്കപ്പാറ അത് ഒരു പ്രാവശ്യം ഒരു പ്രാവശ് ശ്യം എന്തായാലും പോണം മലക്കപ്പാറ പോയി വൈകുന്നേര സമയത്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലാണ്
വൈകുന്നേര സമയമാണ് അവ്ടെ
ഒ അവിടെ ആഹ് അവിടെ നമ്മടെ എന്ത് ചെയ്യാ ആകാശത്തിൽ നിന്ന് നമ്മള് താഴേക്ക് നോക്കുന്ന രൂപ ത്തിലുള്ള ഒരന്തരീക്ഷാണ് നമ്മുക്കവിടെ കാണാൻ കഴിയ താഴെ മുഴുവൻ മേഘം മേലെ മുഴുവൻ ആകാശം ഭൂമി ആ ഒരു രൂപത്തിലായിരിക്കും ഉണ്ടാവുക
ആഹ് എങ്ങനെയാ അപ്പൊ ഒരുപാട് നല്ല ട്രെൻഡിങ്ങായിട്ടുള്ള റീൽസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടീന്നു
ഓ ഓ
അപ്പൊ അങ്ങനെ അന്വേഷിച്ച് ചെന്നപ്പൊ കൊഴപ്പ ഇല്ല അടിപൊളി ഏരിയാന്നൊക്കെ പറഞ്ഞ്
ആഹ് ആഹ് ആഹ് അല്ലെങ്കി താങ്കൾക്ക് ഇവിടെ പോകാം നമ്മളെ വല്ലാത്തൊരന്തരീക്ഷ ഇവിടെ രണ്ട് മൂന്ന് സ്ഥലങ്ങളുണ്ട് ഏഹ് രണ്ട് മൂന്ന് മൊട്ട കുന്നുകളുണ്ട് ആഹ് വാഗമണ്
പിന്നെ അതുപോലെ തന്നെ മുമ്പ് പഴയ കാലത്തൊര് പോലീസ് സ്റ്റേഷൻ നിലനിന്നിരുന്നൊരു ഇലവീഴാ പൂഞ്ചിറ അറിയോ?
ആഹ്
ഇല വിഴാ പൂഞ്ചിറ ഏകദേശം മൂന്ന് കിലോമീറ്റർ നമ്മള് മല കെയറി പോണം മല കയറി പോയിട്ട് മേലെ പഴയകാലത്ത് തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി എട്ടിന്റെ മുമ്പ് തൊണ്ണൂറ്റി അല്ലാത്ത എണ്ണൂറ്റി എണ്ണൂറ്റി കാലത്ത് നിലനിന്നൊരു പോലീസ് സ്റ്റേഷനാണ് അവ്ടെള്ളത്
ഉം ആഹ് മറ്റേ ആ ഫിലീമിലൊക്കെള്ളതാ
ആ ഒരു പടം ആ ഒരു സിനിമേക്ക എറങ്ങീട്ട്ണ്ട്
ആഹ്
ഒരു തീവണ്ടീടെ ഭോഗി കൊണ്ടാണ് പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നത് അതിലെ ജയ്ലും അതിലെ ജയ്ലും ബാക്കി ജയ്ലും ബാക്കി റൂമളൊക്കെ അങ്ങനെ ക്രമീകരിച്ചതായിര്ന്നു പക്ഷെ ഇപ്പൊ ആ ജയ്ല് അല്ലെങ്കിലാ പോലീസ് സ്റ്റേഷനും പ്പ നിലവിലില്ല അയ്ന്റെ തൊട്ട് താഴെ മറ്റൊരു കെട്ടിടം ഏ പുതിയ രൂപത്തിൽ നിർമ്മിച്ചിട്ട്ണ്ട് എങ്കിൽ പോലും ഈ ഒരു ഈ ഒരു ബോഗി അല്ലെങ്കിലീ ഒരു റൂ മും കെട്ടിടം കാണാൻ വേണ്ടിട്ട് ഒരുപാട് യാത്രക്കാര് ഒരുപാട് സഞ്ചാരികള് ഈ മല കയറി വരാറ്ണ്ട് മാസങ്ങൾല് എല്ലാ മാസം വരാറ്ണ്ട് പ്രത്യേ അയിന് മേലെ കേറ ലേകദേശം നമക്ക് മൂന്ന് മല
ആഹ് ആ പിന്നെ ഞാന് ഒര് ചിക്ക് മംഗ്ലൂര് കേട്ട്ക്ക്ണോ ചിക്ക് മംഗ്ലൂര്
ഓ ചിക്ക് മംഗ്ലൂര്
ആ അത് ഇതേപോൽത്തൊര് ഒര് ഒര് സ്ഥലാണ് കാണം ഫുള്ള് മുഴൂവൻ മലകളാണ് അവ്ടെ
ആഹ് ആഹ് ആഹ് ചിക്ക് മംഗ്ലൂരൊക്കേകദേശം ഉള്ളിലോട്ട് പോയാല്ങ്ങൻത്ത ഗ്രാമങ്ങളും മലകളൊണ്ട് ചുറ്റപ്പെട്ടൊരു ഉള്ളിലോട്ട് പോയാല് ഒരുപാട് ഗ്രാമങ്ങളും കാര്യങ്ങളായിട്ടുള്ളൊരു ഗ് ഒരു സ്ഥലാണ് ചിക്ക്മംഗ്ലൂര് അങ്ങനെയാണ് മുതുമല എന്ന് പറഞ്ഞ് തം തമിഴ്നാട്ട് മുതുമലയെന്ന് പറഞ്ഞ സ്ഥലൊണ്ട് അവിടെ കൊ കൊറേ നമുക്കൊരു ഏഹ് തൊള്ളായിരത്തി ഇരുപത് കാലഘട്ടത്തിലേക്ക് നമ്മള് തിരിച്ചു പോയ പോലത്തെ ഒരു വൈബാണ് എന്നാലേ അവിടുത്തെ ജനങ്ങള് അവിടുത്തെ സംസ് കാരം അവിടുത്തെ മൃഗങ്ങള് അവിടുത്തെ വേഷവിധാനങ്ങള് പിന്നെ അവരുടെ ജീവിതജെ ഏഹ് ജീവിത ശൈലികളൊക്കെ കണ്ടാല് നമുക്ക് തികച്ചും വ്യത്യസ്തമായി തോന്നും അവര് നമുക്കൊരു ഗ്രാമ ഭംഗി കിട്ടണ ഒരു സ്ഥലാണ് ഫുള്ള് ഓല മേഞ്ഞ വീ ടുകളും അതുപോലെ പഴയകാലത്തെ കിണറുകള് ജനങ്ങള് ഇപ്പോഴും അവിടെ വെള്ളം ശേഖരിക്ക്ണത് ഏഹ് പഴയകാലത്തെ ഏഹ് എന്ത്‌ കെണറാണ് ഫിൽറ്റർ കെണറ്ന്നാണ് ആഹ് ആ അതേപോലെ അവര് മൃഗങ്ങളെ മേയ്ച്ചും ചെമ്മരിയാടുകളെ അതുപോലെ പശുക്കളായിട്ടും നീണ്ട് നിവർന്ന് കിടക്കണമാരി വയൽപ്പാടങ്ങളായിട്ട് നമുക്ക്ടെ കാ കഴിയും
ആഹ് ആഹ്
അവിടുത്തെ സ്കൂൾ കെട്ടിടങ്ങള് ഇപ്പോഴും മണ്ണ് കൊണ്ട് തിനിക്കപ്പെട്ടതാണ്
ആഹ് ഒരു പയമ നിലനിർത്തിയിട്ടുള്ളതാവൂലെ
പഴമ നിലനിർത്തിയിട്ടാണ് അവരിപ്പോളും അവരുടെ സംസ്കാരത്ത് കൊണ്ടുപോണത്
ആഹ്
അപ്പൊ അതീന്നൊക്കെ നമുക്ക് മനസ്സിലാകാൻ കഴിയണത് ഓരോ നാടും അല്ലെങ്കിൽ ഓരോ സംസ്ഥാ ഓരോ രാജ്യവും നമുക്ക് മനസ്സിലാക്കി തരുന്നത് അവരുടെ സംസ്കാരത്തിന് നമ്മള് നമ്മുടെ ഒരു ഗ്രാമത്തിൽ നിന്നും പൊറ ത്ത് കടക്കാണെങ്കില് അവരുടെ സംസ്കാരം മാറിയിട്ടുണ്ടാവും അവരുടെ ഭാഷ മാറിയിട്ടുണ്ടാവും അവരുടെ രീതികളും മാറിയിട്ടുണ്ടാവും അതിനനുസരിച്ച് നമ്മൾ അവരുടെ അടുത്ത് പോയി നമ്മൾ മാറണം ഓക്കെ എന്നാൽ താങ്കളൊരു യാത്ര ചെയ്യൂ താങ്കളൊരു യാത്ര ചെയ്യൂ താങ്കൾ യാത്ര ചെയ്ത് പുതിയ സംസ്കാരങ്ങളൊക്കെ പുതിയ വസ്തു ധാരണകളെക്കാണൂ പുതിയ മനുഷ്യരൊക്കെ കാണൂ പുതിയ ഭാഷ കാണൂ
ലക്ഷ്യം തന്നെ അതാണല്ലോ ലക്ഷ്യം തന്നെ അതാണല്ലോ നമ്മള് വെറുതെ യാത്ര ചെയ്യനുപരി ഒരു എന്താ പറയാ ഒരു ലക്ഷ്യമുള്ള യാത്രയാണെങ്കി അത് വലിയൊരു നമുക്ക് ആഹ്
അതെ അതെ എന്തായാലും താങ്കൾ ഇന്ന് തന്നെ ഇറങ്ങിയാൽ താങ്കൾക്ക് അത് വലിയൊരു മുതൽക്കൂട്ടാണ് ഇപ്പോൾ തന്നെ ഇറങ്ങിയാൽ താങ്കൾക്ക് അതൊരു വലിയ കിട്ടലാണ് എങ്കിൽ ഓക്കെ യാത്രാഭിലാഷങ്ങൾ യാത്രാശംസകൾ ഓക്കെ നല്ലൊരു യാത്രക്കായി ആശംസിക്കുന്നു
ഓക്കെ നന്ദി നന്ദി
ഓക്കെ നന്ദി